ഹലോ
ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഹലോ കേക്കണില്ലേ കേൾക്കണില്ലേ
ഹലോ
ഹലോ കേക്കണില്ല?
ആഹ് പ്പൊ കേക്കണ് ണ്ട്.
ആഹ് കേക്കണ്ട്ല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷം.
ചായ കുടിച്ചോ?
ചായേ കുടിച്ചിട്ടില്ലയാ കുടുക്കാനാവ്ണേള്ളു.
എന്താണ് ചായക്കൊക്കെ കടിയൊക്കെ ഉണ്ടാക്കിയത്?
ഇന്നിപ്പോ ചക്കണ്ട് അത് പൊരിക്കാന്ന് വിചാരിച്ച്
പച്ചെ പച്ച ചക്കെ അതോ പൊഴുത്ത ചക്ക മൈദപ്പൊടിയിലിട്ട് അങ്ങനെ പൊരിക്കേ?
അങ്ങനെയല്ല പച്ചച്ചക്കെ ഞങ്ങൾ കടന്ന് വാങ്ങൂലെ ചക്ക
ആ അതേപോലെ ആഹ് എങ്ങനെയാണ് നിങ്ങള് പൊരിക്കൽ അത്?
നീളത്തില് വെ ട്ടീട്ട് എണ്ണയിലൊട്ട് പൊരിച്ചെടുക്കും.
അപ്പൊ അതിലേക്ക് മസാല ഒന്നും ഇടൂലേ?
ആ മസാലടും ഉപ്പും മഞ്ഞപ്പൊടി
ഉപ്പും മഞ്ഞപ്പൊടിയും കൂട്ടത്തിൽ കൊഴച്ച് ഓ ഒക്കെപ്പാടെ കൊഴച്ചെടുത്തിട്ടാണോ?
പൊരിച്ച കഴിഞ്ഞീന്റെ ശേഷം ഉപ്പും മഞ്ഞളും ഇട്ട് ഇതാക്കും അല്ലെങ്കില് കൊഴഞ് പോകുതോന്ന്ണ്
അങ്ങനെയണ്ല്ലേ ഞാന് എങ്ങനെ ഇണ്ടാക്കല് അറിയോ? ഞാന് ഇതുപോലെ വൽത് നീളത്തില് അരിഞ്ഞെടുക്കാ
ആഹ്
നീളത്തിൽ അരിഞ്ഞെട്ത്തിട്ട് എണ്ണ അടുപ്പ ചട്ടിയില് അടുപ്പത്ത് വെച്ചിട്ട് നല്ല ചൂടായ സമയത്ത് ഒന്നും തേക്കാതയ്കടും.
ആഹ് അങ്ങനെ തന്നെ ഞാനും പറഞ്ഞത്.
ആ എന്നട്ട് മഞ്ഞപ്പൊടീം ഉപ്പും കലക്കിയ വെള്ളണ്ടല്ലോ
അങ്ങനെതെന്നെ ഒര് ഒരിക്കെ ഞാൻ അങ്ങനെ വെച്ചിരുന്നു. കൽക്കിയ വെള്ളം
അഹ്
അയ്ലൊഴിക്കലെ.
ആ അഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുമ്പോ നല്ല ആ കൊറച്ചു നേരം ഇണ്ടാവൊള്ളൂട്ടോ. പിന്നെ അത് കൊഴഞ്ഞ് പോകും. പക്ഷേ കടേന്ന് വാങ്ങുമ്പോ അത് എന്നും അതുപോലെ നിക്കും.
ആ കടയിന്റെ മെഷീനാണ്ന്ന് പറഞ്ഞ്.
മെഷീനാണ് ലേ എന്താ അറീല്ല ഏതായാലും നമ്മൾ ഇണ്ടാക്കിയ ഒര് ഒരരമണിക്കൂറൊക്കെ ചെലപ്പം നിക്കുവായിരിക്കും. അതിലേറെ നിക്കൂല. പക്ഷെ മക്കൾ ഇവിടെ ഒരു ചക്കണ്ടാക്കിയാലും മക്കൾക്ക് ഭയങ്കര ഇഷ്ട്ടാവും ഒര് അത് കഴിയോളും കഴിക്കും. ഇപ്പൊ ചക്കന്റെ സീസണൊക്കെ ആയത് എല്ലാടത്തും ചക്ക പ്പൊക്കെ പഴ്ത്തില്ലേ ചക്കൊക്കെ.
ആഹ് പ്പൊ പഴ്ത്ത്ക്ണ്.
ഇപ്പൊ പച്ച പച്ചച്ചക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂ ല്ലെ ഏകദേശൊക്കെ ഇപ്പണ്ടാക്ക കൊറച്ച് കുറേ കഴിഞ്ഞിട്ട്ണ്ടായതൊക്കെ ചെലപ്പോ വാണങ്കി ഇണ്ടാവും.
ഉം ഈ മഴ ആവുമ്പോ പഴ്ത്ത് ചീഞ്ഞ് ഇങ്ങനെ പോവല്ലേ.
അതാണെയ് ഈ വെള്ളം കുടി മഴ എവിടെ മഴ പെയ്യണില്ലല്ലോ ഇന്ന് രാവിലെ ഇന്ന്ങ്ങനെ പെയ്തിട്ടുണ്ടായി ഇപ്പം
ഉം ഉ
മഴല്ലാത്തോണ്ട് കരണ്ടൊക്കെ ഇങ്ങനെ പോവല്ലേ രാത്രിട്ടായാൽ കരണ്ട് പോകും. മക്കൾ പഠിക്കണ ആ സമയത്തേകാരം കരണ്ട്
ഉം കൊതുകും.
കൊതുകും ഫാൻ ഇങ്ങനെ ഇടുമ്പോ കൊതുകൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറി പോവും അപ്പോ
ഫേൻ ഇട്ട്ട്ടോ?